ആഹ് കേക്ക്ന്നില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ചായകുടിചോ ഇന്ന് എന്റെ കൂടെ
ഹാദ്
ചായക്കെ കുടിച്ചോ ഏ ഇത്ര നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
അതെ പിള്ളേര് നേരത്തെ പോവും
ആഹ് അപ്പൊ വേ കഴിക്കുന്നായിരിക്കുന്നുല്ലേ
ആഹ് അതെ അതെ ആഹ് എന്താണ് അവിടെ സ്പെഷ്യൽന്താ
ഇവടെ ചെറുപയറും ദോശയാ ദോശ ചുട്ടൊണ്ട്ക്കാണ്
ചെറുപയറും ദോശയോ അതെന്ത് കോമ്പിനേഷനാണ്
ദോശക്കെങ്ങനെ പ്ര പ്രത്യേകിച്ച് കോമ്പിനേഷൻ എന്ന് പറയാം ചെറു ദോശയാണ് ഉഴുന്നിന്റെ ദോശയല്ല ട്ടോ പുളി ദോശയല്ല സാധാ പച്ചേരില്ല ദോശല്ലേ
ഓ ഓ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ നമ്മുടെ ഉഴുന്നുംക്കെ ഇട്ണ ദോശണ്ന്ന
ആഹ് ഇന്ന് ഇത് അയിന് ഇതൊന്നും പറ്റില്ല അതെ അതിന് ചട്നിയ പറ്റും ഉം ഇത് മറ്റേ പച്ചേരി ഇട്ട് അലക്കി ചുടുന്നതാവു
ആഹ് ആഹ് അതാണ് ആഹ് ആഹ്
ഉം പിന്നെന്ത ഓ ഇല്ല ഒരാള് മദ്രാസൽ പോയതാണ്
ആഹ് ആഹ് ആഹ്
ആഹ് ഓള് വന്ന് രണ്ടാളള്ള
ആഹ് ആഹ് ആഹ് അപ്പൊ എത്ര മണിക്ക് പോണം സ്കൂളില്
സ്കൂൾ രു ഒമ്പത് മണിയൊക്കെ ആവുമ്പോള
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല നമുക്ക് സമയം കിട്ടൂ അല്ലെ ഉം ഉം ഈ ആഹ് അതെ അതെ ആഹ് മൂത്തത് എത്രലാ
ഓൾ മൂന്നാം ക്ലാസ്സിലാണ്
ആഹ് ആഹ് ആഹ്
ഉം
ഉം
പിന്നിന്ന്
വേറെ പണി ആഹ് ഹാ ഇനിയാണ് പണി കെടക്ക്ണല്ലേ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പണി ആഹ് വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുല്ല
ഇല്ല ഉം
ഉം നിങ്ങക്ക് എത്ര ആളാണ്
എനിക്ക് നാലു പേരാണ്
ഏഹ് ആഹ് ഇപ്പൊ സ്കൂളിൽ പോയോ അല്ല പോവാള്ള ഒരു
ആഹ് അതെ മൂന്നു പേര് സ്കൂളിൽ പോ ഇല്ല്യല്ല മൂന്നു പേര് സ്കൂളിൽ പോയി ഉം പിന്നെ നാലാം ത്തെ ആൾ ചെറുതാണ് രണ്ടു വയസായിട്ടുള്ളൂ ആള് ഒറങ്ങാണ് ആഹ്
നേരത്തെ പോണ്ടിരേര്ക്കു ല്ലേ കുട്ടികൾക്ക്
ക്ക് നേരത്തെ ബസ് വരുവേ ആഹ് നേരത്തെ പോണം അവർക്ക് ഏഴേ നാ അപ്പതിനൊക്കെ ബസ്സ് വരും ഉം
ഏഹ്
അപ്പൊ നമ്മടെ പാപ്പെം വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ്ക്കെ ആക്കണോല്ലോ
ആഹ് അതെ അപ്പൊ പിന്നെ വേ ചായകുടിയൊക്കെ കഴിയുല്ലോ
രാവിലെ പണിയൊക്കെ വേഗങ്ങട് സ്പീഡപ്പായിട്ട് കഴിഞ്ഞോളൂ
ആഹ് അതെ പിന്നിപ്പോ
ഉം പിന്നെ ആഹ് അതെ ഇനി ഈവനിങ് വന്ന് കഴിയുമ്പോളാണ് പിന്നൊരു പണി
അതെ അടുത്ത പണി തൊടങ്ങുന്നത് ഉം
പിന്നെ ഉച്ചക്കത് ഉച്ചക്കെക് എന്ത ഉണ്ടാക്കുന്നേ
ഉച്ചക്ക് ത്തേ ഉച്ചക്കത്തേക്ക് ഇനി മീൻ കിട്ടോന്ന് നോക്കണം
ആഹ് മീന്ങ്ങനെ വെരേയ്യാ വീട്ടിന്റെ അങ്ങോട്ടേക്ക്?
ആഹ് വീടിൻന്റെ ആട്ത്തേക്ക് വരും നമ്മടെ മിറ്റത്തേക്ക് വരും. ഉം ആഹ് അപ്പൊ സുഖാണല്ലോ ആഹ്. പിന്നെന്നലെ വന്നില്ല, അപ്പൊ ഇന്നലെ ഇവടെ സാമ്പാറു വെച്ച് ഇന്നലെ ഒരുപാട് നേരം നോക്കിയിരുന്നൂ പക്ഷെ കിട്ടീല്ല ഉം. അപ്പൊ സാമ്പാർ വെച്ച് ഉം, നിങ്ങ ആഹ് നിങ്ങക്ക് അവടെ എങ്ങനേണ്?
ഇവടെ മീൻ വെരും, ഇങ്ങോട്ടേക്ക്. വീട്ടിൻ്റെ മുറ്റത്തേക്ക് വെരും, ആഹ്.
ഉം പിന്നെന്റെ മക്കൾക്ക് സ്കൂളില് വെജിറ്റബിൾസ് മാത്രേ പാടുള്ളൂ. നോൺവെജ് പാടില്ല. അപ്പൊ അവർക്ക് ക്യാരറ്റ് ഒലത്തീതും സോയാ ഫ്രൈയും കൊടുത്ത് വിട്ട്.
ഏഹ് ഇവെടെക്കെ സ്കൂള്ല് തന്നെ ഭക്ഷണണ്ട് അപ്പൊ പിന്നെ കൊണ്ടോവലില്ല.
ആഹ് അതേല്ലേ ആഹ് അപ്പൊ പിന്നെ അത് നമ്മള് അറിയണ്ട.
അതെ സ്കുളേക്ക് കൊണ്ടാേവാള്ള പിന്നെ ഞമ്മള്
നമ്മള് നോക്ക്
ഉം സ്നാക്സെല്ല എന്തെങ്കിലു മു മുട്ട ഓംലെറ്റ് ആക്കിട്ടോ അങ്ങനെന്തെങ്കിലു ആക്കിട്ട് കൊടുക്കും. അല്ലാണ്ടൊന്നു കൊട്ക്കലില്ല.
ആഹ് അതൊന്നുല്ല ആഹ്.
ഇല്ല എല്ലാണ്ടൊന്നും വേണ്ട, പിന്നെ നാട്ടി തന്നെ ബിസ്നസാണ്.
നാട്ടി തന്നെ, നാട്ടി തന്നെ ആഹ്.
ആഹ് ആഹ് ആഹ്.
ഉമ്മേക്കേണ്ടാ ഉമ്മ വാപ്പേക്കെണ്ടാ
ഞങ്ങള് വേറെ താമസ്ക്ക്ന്നാണ്
വേറെ താമസ്ക്ക്ണാ ആഹ്
ആഹ്
വേറെ അപ്പൊ വീട്ട്ലെ പണി ഒറ്റക്കെന്നെ ലേ വീട്ടില് പണി ഒറ്റ ഒറ്റക്കെട്ക്കണം വേറാരുംല്ല ഹെൽപ്പെയ്യാൻ
പിന്നെ ഒറ്റക്കാവുമ്പ ഞമ്മക്കങ്ങനെ വല്ല്യ തെരക്കില്ലാലോ നമ്മക്ക് മക്കളെ സ്കൂള് പറഞ്ഞയിക്കണം അത് കഴിഞ്ഞ പിന്നെ വേറെ പണിയൊന്നുല്ലാലോ തെരക്കും കാര്യങ്ങളൊന്നുല്ലലോ
നമ്മടെ ഇഷ്ടത്തിനന്സരിച്ച് ചെയ്താ മതി
അതന്നെ വീട്ടിലാവ്മ്പോ വീട്ട് ല് എല്ലാവരേം നോക്കണല്ലോ അയിന്റെ എടേല് കുട്ട്യേളിം നോക്ക
അതതേ ഓ അത് ഭയങ്കര ഇതാണ് അതെ അതെ പിന്നെ നമ്മള് വേഗൊന്ന് നമ്മള് ഇരുന്ന് കഴിഞ്ഞാലൊക്കെ വല്ല്യ പാടാണ് അവരിക്ക് ഫോൺ നോക്കിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ തീർന്ന് ആഹ്
ഒന്നിനും സമയണ്ടാവൂല
ഇല്ല ഇല്ല ആഹ് ഇതിപ്പോ നമ്മളെ പണികഴിഞ്ഞ് നമ്മക്ക് വെല്ലോട്ത്തിലും ഇരിക്കാം
അതെ ഇങ്ങളെങ്ങനാ ഒറ്റക്കെന്ന്യാ
ഇല്ല ഇവടെ മദറിലോ ഉണ്ട്
ഏഹ്
ആഹ് വാപ്പില്ല വാപ്പ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോളേ ഇല്ല ആഹ് ഉപ്പച്ചി മുമ്പ് മരിച്ചതാണ് ഉം പിന്നെവ്ടെ നാല് പെങ്ങമാരാണ് നാല് നാത്തൂമാരാണ് ഉം
എല്ലാരും കല്യാണം കഴ്ഞ്ഞതാ
ആഹ് എല്ലാവരും കല്യാണം കഴ്ഞ്ഞതാണ് ഈ കാക്ക മാത്രോള്ളൂ ആണായിട്ട് ഉം
ഏഹ് ഹസ്ബെൻഡ് നാട്ട്ലാ എല്ലേ ഇബടെതന്നേ
ഇവിടെ ണ്ട് ഇവിടെണ്ട് യൂബർ യൂബർ ഓടിക്കണം
ആഹ് ആഹ്
ഉം മാർക്കറ്റിങ് ആർന്നു ബെഡിന്റെ ആ അതെ അതെ ഡെയ്ലി വരും ഇപ്പൊ കൊറച്ചു നാളേ ആയുള്ളു യൂബർ എടുത്തിട്ട്പ്പൊ രണ്ട് മാസം ആവണേ ഉള്ളൂ
ഏഹ്
ഉം ബെഡിന്റെ മാർക്കറ്റിങ്ങ് ആർന്നു പിന്നെ അങ്ങനെ ആ അവിടെ ഡൗൺ ആയാർ ണം പിന്നെ ഇങ്ങ ട്പോന്നതാണ് യൂബർ എടുത്താണ് ഉ കൊച്ചുകരയാണല്ലോ
ആഹ് അത് വെറുതെ ഉറങ്ങി എണീച്ചവാശിയാണ്
ആഹ് വാശിയാണ് എന്റെ ചെറുത് ഉറങ്ങാണ് ഉം
എണീറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുല്ലേ
ആഹ് എണീറ്റ് കഴിഞ്ഞാ പിന്നെ പ്രശ്നമാണ് രണ്ട് വയസ്സ് ആവണേ ഉള്ളൂ
ആ അത് രണ്ടു വയസായി
ആഹ്
രണ്ട് വയസ്സോ ഒരു ദിവസവും ആയതേ ഉള്ളൂ ആഹ്
ആയ തേ ഉള്ളോ
എന്തെ
പിന്നെ
പിന്നെ വേറെന്താണ് അങ്ങനെ ആഘോഷിക്കും ഇ പ്രാവശ്യത്തെ ആഘോഷിച്ചിട്ടൊന്നും ഇല്ല
അതെ ഞങ്ങളും അതെ ഫസ്റ്റ് ബേർഡ് എന്തായാലും ഒന്ന് കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടാവും പിന്നെ കേക്കൊക്കെ ഒന്നു മേടിക്കൂട്ടാ ഇടക്കൊക്കെ ഓരോ ബെർത്തഡേക്ക് ഒക്കെ ഒന്ന് മേടിക്കും ഉം മേടിക്കും ആഹ്
ഉം
എവിടെങ്കിലും പോവാറൂണ്ട ട്രിപ്പൊക്കെ പോവാറുണ്ടോ
എന്ത്
ട്രിപ്പ് പോകാറുണ്ടോന്ന് എവിടെങ്കിലേയ്
ട്രിപ്പ് ആഹ് കൊഴപ്പല്ല പോവാറുണ്ട് അപ്പൊ ഇന്നലെ വീട്ടിലെ ട്ടിലെ ഉള്ളൂ ഞങ്ങള് ഇവിടെല്ലേയിരുന്നു ഉം ആ ഞങ്ങള് എറണാകുളം പോയതായിരുന്നു ആഹ്
ആഹ്
ആഹ് ഇന്നലെ തിരിച്ച് എത്തിയതെ ഒള്ളൂ ശനിയാഴ്ച എന്നാ പോയതായിരുന്നു
അതെ ആഹ് ആഹ് ഉം ചോറൊക്കെ ആയില്ലേ ചോറൊക്കെ വെച്ചില്ലേ മഴ ഇന്നും മഴ അങ്ങനെ വല്യ മഴയില്ല ആ മഴ വല്യ
ഏഹ് ആഹ് ഇവിടേ മഴ ഒന്നുല്ലെന്ന്
നല്ലൊരു അന്തരീക്ഷ ആയിട്ടാണ് നിൽക്കണത്
ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്തൊക്കെയാ വർത്താനം
വേറെ നല്ലത് തന്നെ നല്ലത്
ഇങ്ങള് ട്രിപ്പൊക്കെ പോക്കില്ലേ ട്രിപ്പൊക്കെ പോക്കില്ലേന്ന് ചോയ്ക്ക
ട്രിപ്പ് ആഹ് ട്രിപ്പ് പോവലുണ്ട് ഇപ്പൊ ലാസ്റ്റ ആയിട്ട് ഞങ്ങൾ ആതിരപ്പള്ളി പോയരുന്നു ആതിര പള്ളി വാഴ്ചാലിൽ പോയിരുന്നു
ആഹ്
ആഹ് ജസ്റ്റ് ട്രിപ്പ് മീൻസ് രാവിലെ പോയിട്ട് ഏഹ് വൈകുന്നേരം ആയപ്പൊ വന്ന് അല്ലാണ്ട് സ്റ്റേ ഒന്നും ചെയ്തില്ല ഇത്ങ്ങളെക്കൊണ്ടൊക്കെ സ്റ്റേ ചെയ്യലൊക്കെ വലിയ ടാസ്ക ആഹ് സ്കൂളുള്ളത് കൊണ്ടൊന്നും പറ്റ റ്റൂല ഉം പിന്നെ കുട്ടികൾക്ക് എവിടെങ്കിലൊക്കെ പോയി കഴിഞ്ഞാ പെട്ടെന്ന് തന്നെ അസുഖങ്ങളും ഒക്കെ വരും വേഗം തന്നെ പനിയും ഒക്കെ വരും
ഏഹ്
ഉം അതുകൊണ്ട്പ്പോ പൊതുവെ കുറവാണ് ഇങ്ങനെ പോയിപ്പോരും അല്ലാണ്ട് സ്റ്റേ ചെയ്യലൊന്നും ഇല്ല
ഏഹ് രാവിലെ പോയി രാത്രി വരുന്നതായിരിക്കുല്ലേ
വരും ആഹ് രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോ വരും ഉം
പിന്നെന്താ
പിന്നെ മയൊന്നും ഇപ്പ മഴയൊന്നും ഇല്ലാത്ത കാരണം സുഖാണ് ഇപ്പ അല്ലെങ്കില് രാവിലെ ഒക്കെ മഴ പെയ്ത് കഴിഞ സ്കൂളിലൊക്കെ കൊണ്ടന്ന ആക്കലൊക്കെ സ്റ്റോപ്പിൽ ഇവിടെ ബസ് വരെ ഭയങ്കര പാടാണ്
ആഹ് സ്കൂള് മഴയൊക്കെ ആവുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ആഹ് വേറെന്താ വേറെ വർത്താനങ്ങളൊക്കെ
പിന്നെ മഴന്നും മഴ ഇല്ല
അതെ ഇല്ല
ഉം
ആഹ് ഇപ്പ മാറി നിക്കയാണ് എപ്പളാന്നാവും ഇതിന്റെ ക്കെ അപ്പുറായിട്ട് വര്ന്നത് മഴ ആഹ് ആഹ് കഴിഞ്ഞ ആഴ്ച്ച മഴ ആർന്നു അല്ലേ കഴിഞ്ഞ ആഴ്ച അവിടെയൊക്കെ നല്ല മഴ ആർന്നു
ആഹ് ആഹ് കൊറേ ദിവസായിട്ട് മഴ തന്നെയായിരുന്നു ഇവിടെ ഭ ഭയങ്കര മഴയായിരുന്നു എടേച്ച് മഞ്ഞായിരുന്നു
എങ്ങനെ പോണത് എങ്ങനെ
ഓല് ഓട്ടോറക്ഷ വരുന്നതാണ്
ആഹ് വീടിന്റെ മുറ്റത്ത് വരോ
ആഹ് വീടിന്റെ മുറ്റത്തേക്ക് വരുന്നതാണ്
ആഹ് ആഹ് ആഹ് ഇത് നമുക്ക് കുറച്ചങ്ങ് നീങ്ങേ വരുള്ളൂ ബസ്സ് സ്കൂൾ ബസ്സ് അപ്പൊ നമ്മൾ അവിടത്തോളം വരെകൊണ്ടുവന്നാക്കണം ആ അപ്പൊ ഇവരുടെ ബാ ഗും ലഞ്ച് ബാഗും എല്ലാം കൂടി നമ്മൾ എടുത്തുകൊണ്ട് പോകല് വലിയ ടാസ് കാണ് കൊണ്ടുവന്ന ആക്കല് മഴയില്ലെങ്കിൽ കുഴപ്പമില്ല മഴയത്താണ് പാട് മഴയില്ലെങ്കില് പ്രശ്നല്ല
ആഹ് ആഹ് മഴയില്ലെങ്കിൽ കൊഴപ്പില്ല ഇത് ഭയങ്കര മഴ ല്ലെ എന്നാ ഞാൻ വിളിക്കാട്ടോ ഞാൻ വിളിക്ക
ആഹ് ഓക്കെ എന്നാ
ആഹ് ശരി ആഹ്